ഓ
ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം കൊറെ ആയല്ലോ വർത്താനൊക്കെ കേട്ടിട്ട്
ഉം പ്രത്യേകിച്ച് വിശേഷം ഒന്നുവില്ല വീട്ടിലിങ്ങനെ ഇരിക്കാണ് വെറുതെ
അപ്പൊ താനല്ലെ ഇന്നാള് പർഞ്ഞീനെ ജോലി എന്തേലും നോക്കണം വല്ലോ പ്രീ പ്രൈമറി സ്കൂളിലായാലും കേറണം അല്ലെങ്കിൽ വേറെ മ് അ അക്കൗണ്ടന്റ് അങ്ങനത്തെ ചെറിയ ചെറിയ വർക്ക് എന്തേലും ചെയ്യണം എന്നൊക്കെ പറഞ്ഞീനു കടയില് കേറണം എന്നൊക്കെ പർഞ്ഞീന്നു
അതൊക്കെ നല്ല ആഗ്രഹം ഉള്ളൊരു വിഷയാണ് എന്തെങ്കിലും ചെറിയ ജോലി ചെയ്യണം നമ്മളെ കൊണ്ട് കഴിയണ നമ്മള് ഭർത്താക്കന്മാരെ ഭർത്താവിനെ സഹായിക്കണം അതല്ലെങ്കിൽ ന്നമ്മുടെ ആവശ്യത്തിന് എങ്കിലും ഇണ്ടാക്കണം എന്ന് കരുതി ഞാന് കൊഴപ്പവില്ലാതെ പ്ലസ് ടു വരെ പഠിച്ചു പക്ഷെ പിന്നീട് എന്ത് ചെയ്തൂന്ന് വെച്ചാൽ പിന്നെ എന്നെ കല്യാണം കഴിച്ചിട്ട് അവിടുന്ന് പഠിക്കാൻ പോകണ്ടാന്ന് പറഞ്ഞു അപ്പൊ ഞാന് അവിടെ ഇരുന്നു അന്ന് ഞമ്മക്ക് ഇത്ര ബു അന്തവില്ലാത്തൊരു കൊറച്ചും കൂടി ഒരു പോ പത്ത് വർഷം മുമ്പ് അങ്ങോട്ടല്ലേ അപ്പ എന്തായി പതിനഞ്ച് വർഷം മുമ്പത്തെ കഥയാണ് ഇപ്പ പതിനഞ്ച് വർഷം കഴിഞ്ഞു അപ്പൊ അന്നൊക്കെ അവര് പറഞ്ഞത് അങ്ങനെ
അപ്പൊ എന്താ അവര് വീട്ടുകാര് വേണ്ടാന്ന് വെച്ചതാ അതോ പഠിപ്പ് പോവണ്ടാന്ന് പറഞ്ഞു അല്ലേ
ആഹ് പഠിക്കണ്ടാ വീട്ടിൽ തന്നെ നിന്നാ മതി പറഞ്ഞു അപ്പൊ പിന്നീട് ഞാൻ പ്രഗ്നന്റ് ആയി അപ്പൊ ആ കു കുട്ടി വലുതാവോളം പിന്നെ ആഹ് കുട്ടീനെ നോക്കി പിന്നെ ആ കുട്ടിക്ക് ഒരു മൂന്നര വയസ്സായപ്പോ വീണ്ടും ഒരു കുട്ടീനെ പ്രസവിച്ചു പിന്നെ ആ കുട്ടി വലുതാവട്ടെ അപ്പൊ അവര് സ്കൂള് വിട്ട് വരുമ്പോ വീട്ടില് ആരുവില്ല അപ്പ പിന്നെ വേറെ വീട് വെച്ച് നമ്മൾ താമസി
ഈ സ്ത്രീകൾ സ്ത്രീകളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ ഇങ്ങനെയാണ് അയ്യൊ ഒരു കാലളവ് വല്യ പഠിപ്പൊന്നും ഉണ്ടാവില്ല ഒരു പത്താം ക്ലാസ് പ്ലസ് ടു പഠിച്ചാൽ തന്നെ അവര് വല്യ എജു ക്കേറ്റടായി പിന്നെ അവരെ പിടിച്ച് കെട്ടിക്കണം പ്രായം ആയാ അവരെ പിടിച്ച് കെട്ടിക്കണം പ്രായം കവിഞ്ഞാ പിന്നെ ആരും കെ ട്ടി കൊണ്ടുപോവൂല അങ്ങനത്തൊക്കെ ഓരോ നി നമ്മള് കാര്യങ്ങളാണ് സൊസൈറ്റിക്ക്ള്ളത് ചിന്താഗതി ഇനിയിപ്പോൾ ഇരുപത് വയസ്സ് കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി നിന്നാൽ തന്നെ അത് വല്ല്യ അവള് തള്ളായിന്നൊക്കെ പറഞ്ഞിട്ട് എന്താപ്പൊ അപ്പൊ ചെറിയ കുട്ടികളെ പിടിച്ച് കെട്ടിക്കാണ് അവര് ചെയ്യ്ണത് പിന്നെ അവർ പിന്നെ ഭർത്താക്കന്മാരെ കുട്ടികളെ പറഞ്ഞ് ജീവിതം തൊലഞ്ഞു പോവാണ് സ്ത്രീകൾടെ
അതെ അത് പറഞ്ഞപ്പഴാണ് പിന്നി ഇന്നത്തെ കാലത്ത് എങ്ങനെന്ന് വെച്ചാല് കു വിദ്യാഭ്യാസം കൊറച്ചൊക്കെ പെൺകുട്ടികൾക്കും കൊറച്ചൊക്കെ എന്താണ് ആഹ് മെച്ചൂടായി അവർക്ക് പഠിക്കണം എന്തെങ്കിലും ജോലി നേടണം സ്വന്തം കാലിൽ നിൽക്കണം എന്നിട്ട് മതി കല്യാണം ന്ന്ന്നുള്ളൊരു ചിന്തണ്ട് പക്ഷെ ഒരു പതിനഞ്ച് വർഷം മുന്നോട്ടൊക്കെ പോയാല് അമ്മളോട് നമ്മളെ വീട്ടുകാര് നമ്മളെ മാതാപിതാക്കള് എന്ത് പറഞ്ഞു അതങ്ങനെ കേട്ടു നിന്നു എ ഏ ഏതെങ്കിലും ഒ ഒ ഒരു പത്ത് വീടുകളിൽ ഒരു വീട്ടിന്നൊക്കെ വെല്യ കുട്ടികൾ അങ്ങനെ പഠിക്കാൻ പോയിനുള്ളു അന്നാ പഠിച്ചവർക്കൊക്കെ ജോലിണ്ട് കാരണം കൂടുതൽ കുട്ടികളൊന്നും പഠിക്കയില്ല ഇന്നിപ്പോ എങ്ങനെയെന്ന് വെച്ചാല് ഒരു വീട്ടില് എത്ര കുട്ടികൾണ്ടെങ്കിലും അവരൊക്കെ പഠിപ്പിക്കും അത്യാവശ്യം പഠിപ്പിച്ചിട്ട് ഇനിപ്പ അവ വീട്ടുകാർക്ക് സമ്മതല്ലെങ്കിലും ഏ കുട്ടികളെന്ത് പറയും ഞാൻ അത്യാവശ്യം പഠി ച്ചിട്ട് മതി എന്റെ കല്യാ
അതെ ഇപ്പത്തെ കു കുട്ടിയേൾക്ക് കൊറച്ചും കൂടി ഒക്കെ കാര്യങ്ങള് മനസ്സിലാക്കാനുള്ള അറിവും ബുദ്ധിയും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ അവരുടെ അവർക്ക് തന്നെ അവരുടേതായ ഡിസിഷൻസ് എടു ഡിസിഷൻസ് എടുക്കാൻള്ള ഒരു കഴിവും കൂടി കൊടുത്തിട്ടുണ്ട് അവര് വീട്ടുകാർ സമ്മതത്തിനൊന്നും വഴങ്ങി കൊടുക്കണ ടൈപ്പല്ല പക്ഷെ നിങ്ങളുടെ കാലംന്ന് ഏ ഇനിയിപ്പോ നിങ്ങളുടെ കാലം എന്ന് മാത്രല്ല പണ്ട് മുതലേ ഈ സൊസൈറ്റിയില് വന്നിരുന്നു കൊന്നിരുന്നാണ് ഇപ്പോ പെണ്ണുങ്ങൾക്ക് രാത്രി പൊറത്ത്ക്ക് എറങ്ങാൻ പറ്റൂല അവര് ഈ വലിയ ഏഹ് അതായത് നല്ല പെണ്ണുങ്ങളൊന്നും പൊറത്ത്ക്കെറങ്ങൂല ദുഷിച്ച് സ്ത്രീകളൊക്കെ വേറെ ആവശ്യങ്ങൾക്കാണ് പൊറത്ത്ക്കെറങ്ങ ഏഹ് നമുക്കൊന്ന് രാത്രി ക്ക രാത്രിക്ക് പൊറത്ത് രാത്രി കാണാനുള്ള അവകാശം തന്നെ ഈ ഭൂമി ല് നമുക്ക്
ഉണ്ടായിരുന്നില്ല ആഹ് അങ്ങനൊക്കെ ഒരു കാലം തന്നെയായിരുന്നു കാരണം ഞ്ഞ് അതവാഞ്ഞിപ്പൊ ഏതെങ്കിലും ഒര് വീട്ടിന്നൊക്കെ പഠിക്കാൻ പോവ്ണ്ടെങ്കി അവള് പഠിക്കാൻ പോവാ പതിനെട്ട് വയസ്സ് കഴിഞ്ഞതിന്റെ മുമ്പ് അത് പത്താം ക്ലാസ് കഴിയ്ണീന്റെ മുമ്പ് കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കി അവള് വല്ല്യ കുട്ടിയായി ഇഞ്ഞിപ്പോ എത്ര വയസ്സായി അയിന് കല്യാണം ഇതുവരെ അയിന് കല്യാണം കഴിച്ചിട്ടില്ല പിന്നെ പ്ലസ് വണ്ണും പ്ലസ് ടും അന്ന് പോണെന്താന്ന് വെച്ചാല് കല്യാണം കഴിയുന്നവരെ കൂട്ടുകാര് വീട്ടിരിക്കണ്ടല്ലോന്ന് വിചാരിച്ചിട്ടാണ് പ്ലസ് വണ്ണും പ്ലസ്ടുവും പറഞ്ഞേക്കെ പിന്നെ കല്യാണം കഴിയുന്നതോട് കൂടെ വീട്ടിൽ വെ മറ്റൊരു വീട്ടിലേക്ക് ചെന്നാ അവർക്കൊട്ട് സമ്മതു അല്ല
അതെ അവര് ഈ സൊസൈറ്റി വിചാരിക്കണെന്ന് പറഞ്ഞാല് ഈ സൊസൈ റ്റി എന്താ വിചാരിക്കണെന്ന് പറഞ്ഞാല് എന്താപ്പ ഈ പെണ്ണുങ്ങള്ന്ന് പറീണത് എ ഈ വലുതാവണെ വരെ ഒരു പതിനെട്ട് വയസ്സാണ് വരെ എ അതായത് അച്ഛന്റെ കയ്യില് തണൽല് അത് ഇപ്പാന്റെ തണൽല് കഴിയ അത് കഴിഞ്ഞാൽ അവരെ ഭർത്താവ് നോക്കിക്കോൾന്നുള്ളെരു ഒരു വൃത്തി കെ ട്ടെരു ആചാരാണ് ഈ സൊസൈറ്റിക്ക്ള്ളത് അവര് ചിന്തിക്കുന്നതേ കുറി ചില ഓര് വിചാരംന്ന് പറഞ്ഞാ ഈ പെണ്ണ്ങ്ങളീ അടുക്കളയില് കെടന്ന് നെരകി ക്കണം അതായത് അങ്ങനെയെന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ ഒരു പുരുഷാധിപത്യ സൊസൈ ക്ക്യാണ് നമുക്കുള്ളത് ഈ പുരുഷന്മാർക്ക് മോളില് പെണ്ണുങ്ങൾ പറ്റൂല പെണ്ങ്ങൾ എപ്പോഴും അവരുടെ ജീവിത അടുക്കളയില് കുട്ടികൾക്ക് ഭർ ഭർത്താക്കന്മാർക്ക് വെച്ചുണ്ടാക്കി അങ്ങനെയൊരു ആചാരമാണ് ഈ സൊസൈറ്റിക്ക് ഉള്ളത്
അതെ അതെ അങ്ങനെ തന്നെയാണ് അതായത് പുറത്തിറങ്ങാൻ പാടില്ല ഇഞ് വീട്ടന്ന് പുറത്തിറങ്ങി അവളരു ജോലിക്കാരി എന്ന് പറഞ്ഞ നമ്മുടെ സമൂഹം നമ്മളെ ഒരു ഒരു പുച്ഛത്തോടെ അങ്ങനെയൊക്കെ ഒരു കാണലാണ് എന്നാ ചില ചില വീട്ടുകാരില് എന്താ കുട്ടികളൊക്കെ നല്ലോണ്ണം പഠിക്കും ആ ആ വീട്ടുകാൽ കുട്ടികൾ പഠിക്കണന്ന് വെച്ചാൽ അവരുടെ അടിത്തറ തന്നെ വിദ്യാഭ്യാസം ഉള്ളവരായിരിക്കുംന്നെങ്കിൽ എന്താ വീട്ടിലെ അമ്മ അമ്മക്കോ അച്ഛനോ അല്ലെങ്കിൽ അച്ചച്ചനോ അമ്മാവനോ അങ്ങനെ ആർക്കെങ്കിലുമക്കെ ജോലി ഉണ്ടാകുമ്പോ അവരുടെ ആ ഒരു രീതിയിലൂടെ അങ്ങനെ പോയിട്ട് പഠിക്കുകന്നല്ലാതെ ചുരുക്കം ചിലവർ മാത്രേള്ളൂ അന്നത്തെ കാലത്തൊക്കെ പഠിച്ചിരുന്നത് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലിൽ കൂടി പഠിക്കാൻ പറഞ്ഞയച്ചിരുന്നില്ല ഇനി പോയാലും പറയും അവള് പഠിക്കാനും നല്ല പോണ് വേറെ എന്തേങ്കിലും ഉദ്ദേശണ അങ്ങനെ പറഞ്ഞിട്ടും നമ്മെ ഇങ്ങനെ ഒറ്റപ്പെടുത്തി കൊണ്ടിരിക്കും അപ്പൊ ആ ഒരു കാരണം കൊണ്ട് തന്നെ എന്ത് ചെയ്യും വീട്ടുകർ നമ്മെ പെട്ടെന്ന് പിടിച്ചു കല്യാണം കഴിക്കും ഇനി അങ്ങനെ ഒരു പേര് വരണ്ട ഒരു ചീത്ത പേരായി വരണ്ട എന്ന് നമ്മൾ മാതാപിതാക്കൾ മറ്റുള്ളവരെ പേടിച്ചിട്ടും എന്ത് ചെയ്യും മതി പഠിച്ചത എെന്ന് പറഞ്ഞ് പിടിച്ചു കല്യാണം കഴിക്കും പക്ഷെ ഇന്നത്തെ സമൂഹത്തിൽങ്ങനാ വെച്ചാ ഒരു പെൺകുട്ടിയും കല്യാണം പെട്ടെന്ന് കഴിക്കാൻ സമയക്കില്ല അവർക്കൊരു ജോലി വേണം സ്വന്തം കാലിൽ നിൽക്കണം മിനിമം ഒരു കമ്പ്യൂട്ടർ എഡ്യൂക്കേഷന എങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ഇന്നേ സംബന്ധിച്ചിടത്തോളം ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു കടെൽ ഒരു അക്കൗണ്ടന്റ് ആയി നൽക്കാന്നോ എനിക്ക് നല്ല ആഗ്രഹംണ്ട് പക്ഷെ ഞാൻ നോക്കണ്ട ഇപ്പൊ എനിക്ക് മുപ്പത്തഞ്ച് ഏജായി എന്നാലും ഞാൻ പരിശ്രമിക്കണ്ട് ഇ എങ്ങാൻ കിട്ടുകയാണെങ്കിലോ എന്നിരിട്ട് ഇങ്ങെ നോക്കണണ്ട്
ആഹ് തന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പൊ കുട്ടികളൊക്കെ സ്കൂളിൽ പോവാണ് വേറെ ഭർത്താവ്ണെങ്കിൽ വീട്ടില ഇല്ല പിന്നെ വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കല്ലല്ലോ ഒരു ജോലിക്കൊക്കെ ഇനിയും ട്രൈ ചെയ്യാലോ
ആഹ അതന്നെ ഞാൻ ചെയ്യാന്ന് വിചാരിക്കണ്ട ഇപ്പൊ ഇന്ന് ഞാന് എന്താ ഒരു ബാങ്കിൽ പോയപ്പോ അവര് ചോദിക്കണ എന്തേലും വർക്ക് ചെയ്യുന്നുണ്ടോ അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടം നമ്മള് പ്ലസ് ടു വരെ പഠിച്ചിട്ട് ഒരു ജോലി ഇല്ലാതെ ഇങ്ങനെ ഇരിക്ക ആ ചോദ്യം ചോദിച്ചപ്പോ അപ്പൊ എന്ത് ഇതിനെങ്കിലും പോയിയ്ക്കുകയാണെങ്കിൽ നല്ലൊരു ഭയങ്കര ഒരു സങ്കടള്ള വിഷയമാണ് ഇപ്പോഴും ഇപ്പൊ ഈ അംഗനവാടിയിലോ എന്തിനെങ്കിലൊക്കെ കിട്ട എന്ന് വിചാരിച്ചി ഞ്ഞാ എന്ത് ഇന്റർവ്യൂ ഉണ്ടെങ്കിലും അതിലൊക്കെ പോയി പങ്കെടുക്കും എന്നെങ്കിലും ഒരു കാലത്ത് നമ്മൾക്ക് ഈ ആഗ്രഹങ്ങളൊക്കെ സഫലമാകും എന്നുള്ളരു ആത്മസംതൃപ്തിയിലാണ്പ്പോ വീട്
ഉം നമ്മളീ പെണ്ണുങ്ങളൾന്ന് വിചാരിച്ച കല്യാണം കഴിച്ചാൽ അന്ന അത്ര ബുദ്ധിയൊന്നും ഇല്ല കാരണം പതിനെട്ട് മുമ്പ് കല്യാണം കഴിച്ചോളോ നമ്മള് ചിന്തി എന്താ നമ്മള് പൈസക്ക് എന്താ ഭർത്താക്കന്മാര് തരുവല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ചിലവരുണ്ട് പക്ഷെ എത്ര കാലം അവരുടെ അണ്ടറിൽ ഇങ്ങനെ നമുക്കൊരു സ്വന്തമായിട്ടൊ ഒരു തൊഴിലോ അല്ലെങ്കിൽ കുറച്ച് പൈസ അല്ലെങ്കിൽ നമുക്കരോടും ഒരു പത്ത് രൂപ ചോയി ത് നമ്മുടെ ഇനിയിപ്പ നമ്മുടെ കുട്ടികളുടെ ആയിക്കോട്ടെ അവര് ഒരു ഒരു മുട്ടായി വാങ്ങാൻ നമ്മ അടുത്ത് കാച്ചെടുക്കുമ്പോൾ നമ്മുടെ അടുത്ത് ഇല്ലെങ്കിൽ ആ കാര്യൊന്നാലോയ്ച്ചോക്ക അതെന്നെ അമ്മള് ഭർത്താക്കന്മാരോട് ചോയ്ക്കാണെങ്കി എന്ത് വെലെണ് നമക്ക്ള്ളത്
അത് വെലയുടെ കാര്യല്ല പിന്നെ എന്നെ സംബന് ഞാനത്രെക്കൊന്നും ആലോചിക്കാറ് എന്തെന്നോ? നമ്മെളെല്ലാ കാര്യത്തിനും അവരോട് ങ്ങനെ ചോയിക്കണ്ടേ അവരെ ബുദ്ധിമുട്ടിക്കണ്ടേ. അല്ലെങ്കി പിന്നെ അമ്മെളെ ഭർത്താക്കമാര് അത്ര വെല്ല്യ പണക്കാരാണം. എ ത്ര വെലിയ പണക്കാരായാലും ഞമ്മെളെ ആവശ്യത്തിന് നമ്മക്ക് ചോയ്ച്ചിട്ട് ഇങ്ങട്ട് തെരുമ്പോ. ഔ എന്നെക്കൊണ്ടൊന്നു അങ്ങട്ട് കൊടുക്കാന് എന്നെ കൊണ്ടൊരു സഹായം അങ്ങട്ട്ണ്ടായാല്ലല്ലോ ഇൻക്ക് ഭയങ്കരൊരു സങ്കടാണ് ആ ഒരു വിഷയം. നമ്മെളെ കൊണ്ടെന്തെങ്കിലും ഒരു സഹായം നമ്മെളെ ഭർത്താക്കന്മാർക്ക് അല്ലെങ്കി നമ്മളെ വീട്ട്ക്ക് നമ്മളെ മ ക്കക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയാണെങ്കി ആ ആ ആ മൈൻഡിലൊനമ്മക്ക് അങ്ങനെ സാധിക്കട്ടെ എന്നൊക്കെണ് ഇൻ്റാഗ്രഹം.
നിങ്ങളിപ്പോ എന്താലും ഒരു ജോലിക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കെന്തായാലും. പിന്നെ മാത്രവുമല്ല അമ്മെളെ സൊസൈറ്റി പണ്ട് മൊതലേ ഇങ്ങനെ ന്നപ്പത്തെ കൊർച്ച് വിദ്യാഭ്യാസം വേണം. ഇപ്പ കൊറെക്കെ ബുദ്ധി ഏഹ് എന്താ പുരോഗമിച്ചിക്കുണു ആഹ് സൊസൈറ്റി കാരണം ഓൽക്കൊ ഏഹ് കൊറെ പെണ്ണ്ങ്ങള് ഏഹ് പൊർത്തെറങ്ങാനും ജോലി ചെയ്യാനൊക്കെ ആരംഭിച്ചിക്കുണു. ഇപ്പൊ ഈ പണ്ട് മുതലെന്നെ ഇപ്പോ യീ നമ്മളൊരു കു ട്ടി ജനിച്ചാല് അതൊരാൺകുട്ടിയാണെങ്കി അതിനൊരു കളിപ്പാട്ടം വാങ്ങി കൊടുക്കാന്ന് പർഞ്ഞാ ഒരു കാറോ ബൈ ക്കോ ഈ കുട്ട്യാള് പെൺകുട്ടിക്കെന്താ അമ്മള് വാങ്ങി കൊട്ക്ക ഫസ്റ്റ് കി ച്ചൺ സെറ്റ് അവളന്ന് മുതലേ ഒരു വെച്ചും കൂട്ടാനും അതായത് അല്ലെങ്കി അങ്ങനെ പാചകം ചെയ്ത് അങ്ങനെണ് ഈ സൊസൈറ്റി നമ്മള്ങ്ങനെ എഹ് മുന്നോട്ട് കൊണ്ട്പോയി ക്ക്ണ്. ഒരു കുട്ടി ജനിച്ചാ അവളെ കയ്യിലെട്ത്ത് കൊട്ക്ക്ണെ എന്താണ്‌ ഈ കിച്ചൺ സെറ്റ്. അവളന്നും പാചകം ചെയ്ത് പഠിക്ക്ണ് അ അങ്ങനൊരു എഹ് താണ് ഇവടെ കൊണ്ട് വന്നിരിക്ക്ണെ ഒന്നാലോയ്ച്ചോക്ക്യേ എത്ര കഷ്ടാണത്.
ഉവ്വ അതങ്ങൻ തെന്നെണ്. കിച്ചൺ സെറ്റ് അമ്മള് വാങ്ങിക്കും അന്ന് മുതലേ നമക്കീ പാചകം എന്ന്ള്ളൊരു. ഒരു രീത്യാണ്. ഒരു സമ്പ്രദായം തെന്നെ പറയാ. അങ്ങനെണ്പ്പത് അല്ലാതെ നമ്മൾക്കൊരു സ്വന്ത സ്വയം ചിന്ത നമ്മക്ക് അത് നേടണം ഇത് നേട ടണം എന്നൊന്ന് നമക്കാഗ്രഹിക്കാൻ പോലും പറ്റാത്തൊരു എങ്ങാനും ഞമ്മളെന്തെങ്കിലും ആഗ്രഹിച്ചൽ അതല്ലെങ്കി നമ്മളെ മോഹങ്ങളെങ്ങാനും പർഞ്ഞാ. എന്ത് മോഹം. നിനക്കൊക്കെ ന മറ്റുള്ളവരെ വീട്ടി പോയി കഴിയേണ്ടതല്ലേ എന്നൊരു പഴഞ്ചൊല്ലാണ് കാരണം സ്ത്രീകളെ സംബന്ധിച്ച് എന്നും ഒരാളെ ആശ്രയിച്ച് ജീവിക്കണം എന്നാണ് ഞമ്മൾടെ നാട്ട് നടപ്പും സംസാരും പക്ഷെ അത് ഇന്നത്തെ സമൂഹത്ത് അതിന് കിട്ടില്ല എന്തെന്നച്ചാ. നമ്മളെ ചെറ്പ്പത്തില് അമ്മക്കാ നമ്മളെ ഉപ്പാരേ നോക്കണം. പിന്നീട് ഞമ്മളെ എന്താ ഭർത്താവ് നോക്കണം. പിന്നീട് ഞമ്മളെ മക്കള് നോക്കണം ഇതാണ് ഞമ്മളെ സ്ത്രീകളെ സംബന്ധിച്ചൊര് ചൊല്ലെന്നെ. പക്ഷെ അത് ഇൻ ഇന്നത്തെ സമൂഹത്തില് കുട്ടികളെ അതിനൊന്നും കിട്ടൂല്ല കൊർച്ചൊക്കെ ബുദ്ധിം എന്താ അറിവൊക്കള്ള മക്കളാണ് അതോണ്ട് അവരൊക്ക് ഏഹ്
ഇപ്പത്തെ കു കുട്ട്യേളെ പർഞ്ഞാ കൊർച്ചൊക്കെ അപ്ഡേറ്റഡാണ് ഞാനിപ്പോ ജെ പ പഠനം കഴിയാറായി. ജോലിക്കൊക്കെ പ്രിപേ പ്രിപ്പേറെയ്യുന്ന ടൈമിലാണിപ്പോ. ഇപ്പോ ഈ പെണ്ണുങ്ങള് വീട്ടില് പർഞ്ഞാല് അവരുടെ വീട്ടില് വിരുന്നുകാ രേയും പിന്നെ അവര് കേറി ചെന്ന വീട്ടില് വന്ന് കേറിയവളെന്ന പറയാ അവൾക്ക് സ്വന്തായിട്ടൊരു വീട് പോലുല്ല ഈ സൊസൈ
അതെൻ അതെയതെ അതങ്ങൻ തെന്നെണ്. നമ്മളെ വീട്ടില്. നമ്മളൊന്ന് നമ്മളെ വീട്ടിക്ക് ചെന്നാ അവള് വിരുന്നുക്കാരെന്ന് നമ്മെള് കല്യാണം കഴിച്ചു വിട്ടിച്ചാ അവെര് പറയും വ വന്നു കേറിയവളാണ് നമുക്കൊരു നിലനിൽപ്പില്ലാ എന്ന് പറയിലേ അത് അ അങ്ങനെയാണ് നമ്മളെ സ്ത്രീ സമൂഹം
ആഹ് എന്ന പ്രത്യേകിച്ചൊന്നുല്ലല്ലോ ഞാൻ വിളിക്കണ്ട് ന്നാ
ആഹ് ഓക്കേ ന്നാ ശെരി